ഹലോ
ആ ഓക്കേ കേൾക്കുന്നുണ്ടോ
ആ അപ്പ കേൾക്കുന്നുണ്ട് അങ്ങോട്ട് കേൾക്കുന്നുണ്ടോ
ആ കേൾക്കുന്നുണ്ട് ഓക്കെ ആണ്
ആ ആ ആ ആ വെക്കണല്ലേ ഇങ്ങനെ പോണ് അവിടത്തെ വിശേഷം എന്തൊക്കെ ഉ മാമ്പൊക്കെടിക്കണ്ട ഇന്
ഇന്നേ നോമ്പിലിലായിരുന്നേ ഇങ്ങൊക്ക ഇണ്ടായിരുന്നോ തന്നെ എനിക്ക് നോമ്പില്ലായിരുന്നു ന്തായിരുന്നോ നോമ്പിനെ സ്പെഷ്യല നോമ്പ് തുറക്ക
പിന്നെ തറക്ക ഞാൻ മാത്രമേ നോക്കിന്ന അപ്പൊ ഞാൻ ടോർമ്മല അങ്ങോട്ടാണ് അഡ്ജസ്റ്റ് ചെയ്ത്
ആ ഹ ഒറ്റക്ക ആയത കൊണ്ട് ഒതുക്കി പോയില്ലേ ചോറില് ഓക്കെ ഇവിടെ എല്ലാർക്കുംന്നോണ്ടായിരുന്നോ അതെ അതെ ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് നോമ്പ എടുക്കയാണെലോ ഞാൻ ചായയും കടിയ ഒക്കെ ഉണ്ടാക്കുംട്ടോ എനിക്ക് ചോറ് കഴിക്കുന്നത് ഇഷ്ടമല്ല
ഏ എനിക്കന്താ വച്ചാ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്നതാങ്കിലും അത്ന്നങ്കിലും ഇഷ്ടം ചോറ് നിന്ന ഞാൻ നോബിന് സാധാരണ നോമ്പിനും ഒക്കെ റംലാലിന്റെ ഒക്കെ അങ്ങനെ കഴും
ആ അങ്ങനെ കഴിക്ക ഓ എനിക്ക് ഇഷ്ടല്ല ഞാൻ ഇതുവരെ കഴിച്ചു ട്ടില്ല നമ്പത് തുറക്ക്
ഉ ആ ആ ആ ചോറ് തിന്നാലേ പിന്നെ ഒന്ന് വിഷപ്പ് മാറുള്ളു തോന്നും മറ്റൊന്നും അങ്ങനെ തിന്നാൻ കഴിയ വല്ലാണ്ട് ഉ പക്ഷെ എപ്പഴൊന്ന് ആ പക്ഷെ അതല്ല അല്ലാത്ത സമയത്ത് നോമ്പിന്റെ സമയത്ത് പിന്നെ അവിടെ ഹസ്ബന്ഡിനൊക്കെ ഒരുക്കൊക്കെ എന്നും പത്തിരിയേ വേണം പത്തിരി വേണം ഉം
ഇവിടെ അങ്ങനെ തന്നെ നോമ്പായി കഴിഞ്ഞാ പിന്നെ അധികോ മിക്ക ദിവസവും പത്തിരി ആയിരിക്കും പത്തിരിക് പത്തിരി ചിക്കൻ അല്ലെങ്കിൽ പത്തിരി ബീഫ്
ആ ആ അങ്ങനെ തന്നെ അല്ലെങ്കി പിന്നെ മുട്ടക്കറിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും
അതെ അതെ പത്തിരി മസ്റ്റ് ആണ്
അതെ ഇപ്പൊ നമ്മൾ ബിരിയാണിയും മറ്റതൊക്കെ ഉണ്ടാക്കല്ലോ അത സുഖണല്ല സംഭവം ഏഹ നഞമ്മളാ നോക്ക പറ്റി ക്ഷീണിച്ച സമയത്ത് ഉം ഉം
നിങ്ങൾ പിെ ഒറ്റക്ക് ചെയതണ്ട് അതെ അതെ അതെ ആ ഉണ്ടായിരുന്നു അമ്മക്ക്ത്ത എല്ലാർക്കും നോമ്പണ്ട എനിക്ക് നോമ്പ് നോക്കാൻ പറ്റാത്തത കൊണ്ട് പിന്നെ അെ വറ ഇ ഇങ്ങനെങ്ങ പോവാണെന്നുണ്ടെങ്കി വീടാനുള്ളതൊക്കെ ഇങ്ങടെ വീടി പോകും എല്ലാരും കൂടെ ഒരുമിച്ച് ആും ചെയ്യും ആജാൻ സയസായി അതെ അതെ ഇപ്പൊ നോമ്പ എടുക്കാൻ പറ്റിയ കാലാവസ്ഥയെ നോമ്പെടുക്കാൻ പറ്റിയ സിറ്റുവേഷൻ ആാണ്
ഞാൻങ്ങനെ വിചാരിച്ച ഇനിയിപ്പ ഈ മഴ കഴ്യുന്നതിന്റെ മുന്നേ നമുക്ക് തീർ
അതെ അതെ അതെ അതെ നല്ല സുഖണ ഇപ്പൊ ഇല്ലെങ്കി പിന്നെ അങ്ങനെ മടിിച്ചു മടിിച്ചു വ നിക്കും പിന്നെ ലാസ്റ്റില് ഒന്നിച്ചൊരു വീട്ടല്ലാ
ആഹ അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടായിക്കട്ടോ
ചെയ്യും അതെ അതെ അപ്പൊ പിന്നെ ഒരു നാലഞ്ചു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ദിവസം കൊണ്ട് പെട്ടെന്നാണ് തീർക്കും
അതെ ആഹ
ണ്ടായാലോ മടി മടിച്ചു നക്കും ചെയ്യും ഇങ്ങനത്തെൊക്കെ ഒരു ചാൻസിലാണ് പോുകവാണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് വീ വീട്ടാ സുഖമായിരുന്നു
ആ അത തന്നെ മാസത്തിലൽൊന്നൊക്കെ നോറ്റാൽ തന്നെ നമ്മള ഇത് പേടും എന്തല്ലമ്മ ഒന്നും ഒൽക്കൂല ഏ ഉം
അതെ ചെയ്യൂല മടിയാണ്
ആഹ് മ
അതാണ് ഇപ്പൊ ഇങ്ങനത്തെ ചാൻസ് അ മിസ് ആകുമ്പോ അതായില്ല വല എന്താ പറയാ ടെൻഷൻ ആായി പോയി കാരണം എന്താ വെച്ചാൽ വീടുന്ന ഒരു ചാൻസണ് മിസ് ആവയാണ് അതെ
ആഹ അതന്നെ ഉം
സങ്കടാണ് ഇതകുമ്പ എല്ലാർക്കും നോവുമ്പോ ഉണ്ടാവനോ നമുക്ക് എല്ലരുടെ കൂടാണ്ട് ഒരുമിച്ച് അങ്ങട്ട് പോകുമ്പോ സം വേറെ തന്നെ അല്ല അങ്ങനെ ഒറ്റക്ക ആകുമ്പോ നമുക്കൊരു ച പോാണ് അതെ
പിന്നെ നോയിിക്കാനോട് ഇങ്ങോട്ട് ഒരുങ്ങിയ ആാവൂല നമ്മളതൊന്നും
അതെ അതെ ഇന്ന് ശരിക്കും നാളെ നോൽക്കുക നാളെ ശരിക്കും മറ്റന്നാളെ നോക്കുക അങ്ങനെ അങ്ങനെ അങ്ങന പോകും ലാസ്റ്റ് ആ നോമ്പ് വരുന്ന സമയം കൊണ്ട് ധൃതി പിടിച്ചിട്ടാണ് തീർക്കുകയും ചെയ്യാം അതെ അതെ
ഉം ഉ
സ്പെഷ്യല ആയിട്ട് നോമ്പോ ആയതുകൊണ്ട് രിക്കടി റ്റംന്നും ഉണ്ടാക്കിട്ടില്ല ഒറ്റക്ക പിന്നെ അതെ ആഹ് എങ്ങനെയാണോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത അഡ്ജസ്റ്റ് ചെയ്യാാനല്ലോ നോക്കുക
ആ് ഞാൻ മുഞ്ഞി പഞ്ഞഞ് നാളെക്ക് ഓരൊക്കെ നോക്കണ്ട് നാളെ ഒരകെ നോൽക്കുന്നുണ്ട് എന്നെ പണി ഇല്ലാത്തൊണ്ട്
അതെ അതെ നാളെ പിന്നെ മൊത്തത്തി എല്ലാവർക്കും ലീവ് ആണല്ലോ ഫ്രൈഡേ എവിടൊണ് അതെ
അപ്പൊ നോൽക്കണ്ടന്ന് പറഞ്ഞപ്പ നേരത്തെ ചോറും കറിയ ക്ക ഇങ്ങനെ ആക്കിയ പലിച്ച പോവും വേണ്ടേ ഓ മഴുണ്ട് മഴ നന്നായിട്ട് പെയ്യുന്നില്ല ഉ നന്നായിട്ട് പെയ്യുന്നില്ല ഇങ്ങനെ ഓ ഒന്ന് മഴുണ്ടായി പറഞ്ഞ രീതിൽ ന മഴ
ആഹ് ഇന്ന് ഇവിടെ മഴ ഉണ്ടായിട്ടില്ല ഇപ്പൊ ഇതങ്ങനെ ചാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്
ഉം ഉം
ഇന്ന് നല്ല വെയിലാറ്ഞ്ഞാൽ ഭയങ്കര വെയിലായിരുന്നു
ഉം രാവിലെ നമ്മൾ എണീക്കുന്ന വരെ മഴയില്ലട്ടോ ഏ ഞാൻ നേരത്തെ എണീക്കും നേരത്തെ നാലെമുക്കാലാവുമ്പോത്തിന് എണീക്കും ഏ പിന്നെ എനീറ്റ് കുറച്ചുങ്ങട്ട് കഴിഞ്ഞാരെ നേരം നല്ല വെള്ക്കുന്നതിന്റെ മുന്നേ തന്നെ മഴയങ്ങട്ട് പെയ്ത് എന്തോരു മഴ തന്നേ
ആണോ ഇവിടിന്ന് മഴയേ ഉണ്ടായിട്ടില്ല. ഇന്ന് ഫുൾ ടൈം വെയിലായിരുന്നു ഇപ്പൊ ഈ സമയം വരെ ഇപ്പോ തന്നെ ഇങ്ങനെ മഴ ചാറ്റൽ പെയ്യുന്ന സൗണ്ടിങ്ങനെ കേൾക്കുന്നുണ്ട്.
കേൾക്കുന്നുണ്ടല്ലേ ഇന്നെന്തോരു മഴാണ്
ഉം ഇന്ന് ഏ നോമ്പടുത്തോരിക്കൊക്കെ ഭയങ്കര ക്ഷീണാവും കാരണ
ഓ ഇന്ന് ഇന്ന് ആ ആഹ് ഇന്നെനിക്ക് രാവിലെ അതേപോലെ നല്ല ക്ഷീണായിരുന്നു ക്ഷീണന്ന് പറയാൻ അങ്ങനല്ല എന്തോ അറിയില്ല എന്തോരു കൊയക്കാവാ എന്നിട്ട് ഞാന് മോ മോളെ കിടത്തിയപ്പോ ഞാനവിടെ കിടന്നു എന്നിട്ട് ഞാനങ്ങോട്ട് ഉറങ്ങി ഞാൻ അങ്ങനെ ഉറങ്ങലൊന്നുല്ല പകല് വല്ലാണ്ട് ഉറങ്ങി ഉറങ്ങി കുറേ സമയം ഉറങ്ങി ഒരു മണിയായപ്പോള പിന്നെ ഞാനെണീക്കണേ
ഓ
ആ ആഹ് എന്തോരു ക്ഷീണത്തിലങ്ങനടെ കിടന്നു ആ പണിയൊക്കെ കഴിഞ്ഞിണ്ടായിരുന്നു
ഓക്കെ പിന്നെ കൊഴപ്പമില്ല മറ്റേത് പിന്നെ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞിട്ട് പിന്നെ പണിയെടുക്ക പറയുമ്പോഴേ അതായിലും വലിയ ചടപ്പായി പോകും
പിന്നെ ഞാനും ചെറുതും മാത്രേ ഉള്ളായിരുന്നു. മറ്റവരൊക്കെ കുട്ടികള് സ്കൂള് പോയിണ്ട് ഹസ്ബൻ്റ് പണിക്കും പോയിണ്ട്
അതെയതെ
ൻ്റ് പണിക്കും പോയിട്ടുണ്ട് അപ്പൊ വലിയൊരു ബുദ്ധിമുട്ട് ആ അത്താഴത്തിനും ചോറെന്നെയാ ഉണ്ടാക്കല്
ആണോ
ഉം. മീന് ഇപ്പിങ്ങനെ മുറിച്ചോണ്ടിരിക്കാ സംസാരിക്കുന്ന സമയത്ത് ആ നമ്മളെ മ ത്തിയാണ് ഇപ്പൊ നല്ല രസാണല്ലോ മത്തി ഇപ്പൊ നല്ല ടേസ്റ്റ് ഇണ്ട് എന്താ പറയാ ഈ ഒരു സീസണില് ആ ആ ആ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് പൊരിച്ചാലും കറി വെച്ചാലും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്
ഉം ഉം പക്ഷെ അത്താഴത്തിന് മത്തി കഴിച്ചാല് ഭയങ്കര പ്രയാസല്ലേ
ആഹ് ഒരു കൃതിയുണ്ടാവും പക്ഷെ ഇവർക്ക് പൊ
അതെ ആ മത്തിയക്കെ ആകുമ്പോഴേ എന്താ വച്ചാലെ ഇങ്ങനെ തേട്ടിക്കൊണ്ടിരി ക്കുന്ന സമയത്ത് ഭയങ്കര റിസ്‌ക് ആ അതെ അതെ ആ ആ ഒരു മത്തിയുടെ ചുവ ഇങ്ങനെ ഭയങ്കരായിട്ട്
ആ അത് തന്നെ ഉണ്ടാവും ഉം ഇവർക്ക് പൊതുവേ
വേണം
മീന് ആ മീനല്ലെങ്കിലും എല്ലാർക്കും മസ്റ്റാണ്. പക്ഷെ അത്താഴത്തിന് മത്തിയാ കുമ്പോഴേ എന്തോ ഭയങ്കര പകൽ സമയങ്ങളിൽ നമുക്ക് ഭയങ്കര പ്രയാസമായിരിക്കും
അതെന്നെ അല്ലേ
ഉം
നിങ്ങക്ക് എവിടെന്താ
ഇവിടെ അത്താഴത്തിന് ചപ്പാത്തിയാണ് ചോറ് വേണ്ടവർക്ക് ചോറുണ്ട്
ആഹ്
നീ പറഞ്ഞപോലെ തന്നെ മത്തി ഫ്രൈ ചെയ്തതുമുണ്ട് പിന്നെ ഇല്ലല്ല ഉമ്മ ഉപ്പ ഞാൻ ന്റെ നാത്തൂനെ ആ നാളെ ആതെ തെ നാളെ മോൻ മോന് നോമ്പോ ൽക്കുന്നുണ്ട് പറഞ്ഞു സ്കൂളില്ലല്ലോ മോനെ ആ ഫിഫ്ത്തിലാ പഠിക്കുന്നത് ഞാൻ പറഞ്ഞ ന് നാളെ നോമ്പോ എടുത്തു നാളെ ഫ്രൈഡേ അല്ലേ ഇന്ന് അവന് നോമ്പോ നോറ്റിയില്ലാന്ന് സ്കൂളുണ്ടായിരുന്നേനെപിന്നെ അത്താഴത്തിന അവനെ വിളിച്ചിട്ടില്ല
ആ ആ ഉ എന്റെ മക്കളും പറയണ്ട് ഞാൻ നാളെ നോമ്പോ എടുത്ത ലോന്ന് ഇങ്ങനെ പറയണ്ട്
ആ അപ്പൊ ഞാൻ പറഞ്ഞ നാളെടുത്തോ അവന്പിന്നെ ചോറൊന്നും കഴി കഴിക്കൂല അപ്പാണ് കഴിക്ക അപ്പ പിന്നെ ചപ്പാത്തിയോ ദോശോ എന്തെങ്കിലുംക്കെ വേണം പിന്നെ ആ ചപ്പാത്തിക്ക് ചിക്കൻ കറിയ ആ അതെ അതെ പിന്നെ ചോറ്ണ്ട് പയറുപ്പേരി ഉണ്ട് സാമ്പാറുണ്ട് അതെ അതെ അതെ ആ ചപ്പാത്തി ഇപ്പൊ ന്ന് നമ്മളെ ഏ നോമ്പ് തുറക്ക ഉണ്ടാക്കിയല്ലോ അത് കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കി വെക്കും ന്ന് അതന്നെ ആ തെതെ ചുട്ടുവെക്കു ചുട്ടുകാണ്ട് കാസ്ട്രോളാണ്ട് അടച്ചു വെക്കും ഇല്ലല്ലല്ല കാസ്ട്രോളാണ്ട് അടച്ചു വെച്ചാല് നല്ല ഫ്രഷാനല്ല സു
ഉ ഉ
ബലം വെക്ക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരൂല നമ്മള് നോമ്പിനെ റംസാ മാസ് ആണെങ്കിലും നമ്മൾങ്ങനെ അെ ചെയ്യാം എല്ലാർക്കും ആഹ അപ്പം വേണം പത്തിരിയാണെങ്കിലും അതെന്താക്കും ചുട്ടിട്ട് കാസറോളിൽ എടുത്ത് വെക്കും ഉ അതല്ലെങ്കി പിന്നെ ആ സമയേ നമ്മള എല്ലാരും ടയേർഡ് ആവല്ലേ അതെ അതെ മിക്ക ചോറ് കൊറച്ച് കഴിക്കുള്ളൂവരെല്ലാരും ഇപ്പ എല്ലാരും അപ്പൊപ്പൊന്ന ബാക്കി അപ്പാണ് കഴിക്കുക ഞാൻ പിന്നെ ചോറേ കഴിക്കാറില്ല കേട്ടോ ഞാൻ ഫുുള്ള പ അപ്പാണ് കഴിക്ക ോ എന്താണള്ളത് വെച്ചാല് ആ
ആ ആ എന്റെ ചെ മോന ചെിലപ്പ കഴിക്കന്നനെ ആ ഏത വശം കളിക്കി പോര
ആ സമയത്ത് ചുട്ട വെക്കും അതല്ലെങ്കി പിന്നെ ആ അതല്ലെങ്കി പിന്നെ നമ്മൾെന്താക്കും അത്താഴത്തിന് നീറ്റിയന്റെ ശേഷം ചൂടോ സാദാ നമ്മുടെ ദോശയല്ലേ സാദാ നമ്മുടെ ദോശ അരി തലക്ക് അതെ അതെ ഉഴുന്നുന്നുട അതെ ഉഴുന്ന ത സാദാ കളിക്കി പറൂലേ
ആഹ ഉ അതെ അതെ അല്ല ചില ചെില സ്ല ൊക്കെ ദോഷാന്ന് പറയുന്നുന്നത്േ ഈ ഉഴുന്നൊക്കെട്ടതിനും പിന്നെ ഈ പാലപ്പത്തിനൊക്കെ ദോഷന്ന് പറ
അതെ അതെ ആണോ ആല്ല നമ്മത് നമ്മളെ സാോഷ
ആ ഈ പിന്നെ മ്മ നമ്മ ഈ സാധ നമ്മള് പറയുന്ന സാധാ ദോശക്ക ഒരു അപ്പന്ന്റിയുന്നു
അപ്പന്ന് പറയൂല്ലെ
ഉ അപ്പൊ അതാണ് ഞാൻ ചോയിിച്ചേ
അല്ലല്ല പിന്നെ മിക്ക ആൾക്കാരും ദോശ അറിയുന്നത് ഉഴുന്നൊക്കെട്ടരിച്ച് ദോശ ദോറ പക്ഷെ നമ്മളതിനൊക്കെെ്യൽ പേര് കുൂട്ടി പറയോ ഒന്നെങ്കി ഒഴിഞ്ഞ ദോശ അതല്ലെങ്കിൽ പുളിദോശ അതെ അതെ നമ്മെ ആ തലേന്ന്റി ചക്ഷദുമ്പോ നമ്മള പിന്നെറ്റേന്ന് ചടുമ്പോ പുളിോഷം അതെ അല്ലെങ്കിൽ മസാലദോശ അങ്ങനെയൊക്കെ പറയും അതെ ആഹ ആഹ
അങ്ങനെപ്പ പേരുന്ന് മാറ്റുണ്ടാവും
അതെ നമ്മള് മൊത്തത്തില് അപ്പത്തിനാണ് അപ്പന്ന് പറയാ പിന്നെ സെപ്പറേറ്റ് ഒക്കെ സെപ്പറേറ്റ് ആണ് ദോശ അതേപോലെ വെള്ളപ്പം പാലപ്പ ഉഴുന്ന ദോശ ആഹ അങ്ങനെ ടോട്ടലി പറയുന്ന ഒരു പേരാണ് നമ്മള് പറയുന്നത് അപ്പം എന്നുള്ളത്
അപ്പൊ ഉ അപ്പൊ ഒന്ന് അറുന്ന പത്തിരിക്കല്ലങ്ങളെ ഉ
പത്തിരി നമ്മള മൊത്തത്തി അപ്പ പറഞ്ഞാലേ മൊത്തത്തിൽ അപ്പം പറഞ്ഞാലേ ഇതെല്ലാം ഉടുക്കള്ളൂ
ആഹ ആഹ
പിന്നെ ഞമ്മള് പത്തിരിക്കാണെങ്കിൽ പത്തിരി അതെ അതെ പത്തിരി അല്ലെങ്കിൽ ദോശ അല്ലെങ്കില് ചപ്പാത്തി അങ്ങനെ അല്ലെങ്കിൽ ഓട്ടട അങ്ങനെ അങ്ങനെ പുട്ട് അങ്ങനെ മൊത്ത മൊത്തത്തില് പറയുന്ന പേരാണ് അപ്പം പിന്നൊക്കെ നമ്മള് സ്പെഷ്യൽ ആയിട്ട് പറയും വെള്ളപ്പം നൂലപ്പം
ഉം ഉ നൂലപ്പൊക്കെ ഉണ്ടാക്കണ്ടോ
ആ് നൂലപ്പൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പൊ ന്ന് നൂലപ്പവും മറ്റേ എന്താ പറയാ തേങ്ങാപ്പാല ആുന്ന
ഏ ഏ നൂലപ്പത്തക്ക
ആഹ് നൂലപ്പവും തേങ്ങാപ്പാലും നല്ല കോമ്പിനേഷനാ നല്ല ടേസ്റ്റ് ആ അവര് മിനിറ്റ് ഞാൻ പോൊളിക്ക
അതായിക്കോട്ടെ ഞങ്ങ അവിടെ വെച്ചാൽട്ടോ എന്റെ കൈ മരന ഇല്ല ആ ആ